കേൾക്കണണ്ട്
ആ...
എന്തൊക്കെയാണ്
പിന്നന്ത
എന്ന് ചായക്ക് ബേക്കറിന്നോ
കണ്ണോ
അല്ലാത ഉണ്ടാക്കിട്ടൊന്നു ഇല്ല
മ്മടെ ബേക്കറീന്നാ
ഉം ഞാൻ പൊതുവേ അങ്ങനെ തന്നെ അല്ലെ ഞാനും മോള് ചായ കുടിച്ചാ വൈകുന്നേരം ഇണ്ടാവോള് അപ്പം ബേക്കറി തന്നെയാണ് ഇണ്ടാവല് ഇണ്ടാക്കല് ഒന്നും ഇല്ല
ഞാൻ പൊതുവേ ഉണ്ടാക്ക ഇല്ലാ ന്താ സാധനൊക്ക് ഇണ്ടെങ്കി ഇവൻ ഇണ്ടാക്കും പിന്നെ മക്കക്ക് ഇഷ്ടാ ഓല് ഇണ്ടാക്കും ഓൽക്ക് ഇഷ്
അയിന് ഇവിട ഓ ഏഹ് ഏ ഇവിടെ ഓക്ക് വലിയ താല്പര്യല്ല അപ്പൊ പിന്നെ ഞമ്മ ഒറ്റക്ക് ആവുമ്പോ ഒരു മ ത്തിയാണ് ഉണ്ടാക്കാന്
ആഹ് ഓൽക്ക് എന്തെങ്കിം വേണം അവന്റെ മാക്ക് എന്തേം വേണം കോഴിമുട്ട ഉണ്ടെങ്കി ഓള് ഒണ്ടാക്കും
ഏ അങ്ങനെ ആവുമ്പ സുഖാണ്
ആ മ്മക്കൊന്നും അറയണ്ടാ
ഉം ഉം ഉം ണ്ടാക്കി അവിടെ വെച്ചാൽ തന്നെ ഓള് കാ ചായ ന്നെ ചെലപ്പം കുടി ചെങ്കി കുടിച്ച്
പാത്ത്ങ്ങ നിക്ക്
ഉം അപ്പൊ പിന്നെ ഒന്നിനും തോന്നൂല അല്ലേ കുടിച്ചൂല ആ വേണ്ടാറിം ഞമ്മള് കുടിചുമ്പൊന്ന് ചോയിച്ചാല്
ആഹ് ഒരാക്കായിട്ട് ഇണ്ടാക്കാനും മടിയാ
കിലോ തോണ്ട് ചായണ്ടാക്കല് വൈകുന്നേരം കാരണം അതന്നെ ണ്ടാവും ഉം ആ മതി അല്ല രാവിലെ ചോറ് വെക്കുമ്പോ അതയിന് ചൂടുവെള്ളം എടുത്ത് വെക്കും ആഹ് എന്നിട്ട് പിന് അതുകൊണ്ട് വൈകുന്നേരം ചായ ണ്ടാക്കും അല്ലാണ്ടല്ല ഉം
അടുപ്പത്താ ചോറ് ഒക്കെ വെക്ക അപ്പൊ
ചോറ് അടുപ്പത്ത് വെക്കും വെറകടുപ്പില് ചോറ് വെക്കും മറ്റുള്ളത് ഗ്യാസ് അടു പ്പില്
ആഹ് ഞാനും അങ്ങന്നെ മഴയില്ലെ മഴയി ല്ലെങ്കി അടുപ്പത്തക്കും മഴ ഇണ്ടെങ്കി എനിക്ക് കയ്യൂല അടുപ്പിലൊക്കെ വെള്ളയ്ക്കാരം അപ്പൊ പിന്നെ ആ ഭാഗത്ത്ക്ക്‌പോ പോഊല അപ്പൊ പിന്നെ ഗ്യാസ്മെക്കും
ആ പിന്നെ ചപ്പാത്തി പത്തിരി ദോശ അങ്ങനത്തൊക്കെ അടുപ്പത്തന്നെ ച്ചല് ഏ വിറകട്പ്പില് മറ്റുള്ളത് പുട്ട് അങ്ങനെയൊക്കെള്ളതാണെങ്കില് ഗ്യാസട്പ്പില് അങ്ങനെ ചെയ്യും ഗ്യാസ് ഗ്യാസിവിടെ രണ്ടു മാസം ഒന്നര മാസത്തിലെ നിൽക്കുന്നോള്ളൂ ഇപ്പൊ തീരെ നിക്ക്ണില്ല ഇപ്പൊ കുറച്ചായി ട് എന്താ അറീല്ല ആ അവിടെ കൂടുതല്ക്കുണ്ടോ എ അവിടെ ത്ര മാസം ന്നിക്കും
നോമ്പിന് വെചതാ നോമ്പ് മൂന്നിനോ നാലിനൊറ്റെ വെച്ച ഇത് വരെ കഴിഞ്ഞില്ല ചോപ്പ് കത്തലൊക്കെ തുടങ്ങിണ്
ഉം ഉം
ആ കുറ്റി ഇവിടെ ണ്ട് രണ്ടെണ്ണം ണ്ട്
ഉം ഉം അയെന്നെ കുറ്റി ഒന്ന് കഴിയുമ്പോത്തന് ഒന്ന് നെറച്ച് നമ്മള് വെച്ച്ങ്ങാണ്ട് കുറച്ച് ദിവസാവുമ്പോത്ത്ന് വേഗം ബുക്കെയ്തങ്ങാണ്ട് ആക്കല
ആ അഅന്നെ ഇപ്പ അങ്ങനെ ആക്കലാ മറ്റേ ഞാൻ നെറച്ചക്കലൊന്നും ല്ലേനി കഴിഞ്ഞാ പോയിക്കാണ്ട് അവട്ന്ന് ഇട്ത്തുണ് ഇവടെ അടുത്തന്നെയണ്
ഇപ്പ അങ്ങനെ കിട്ടൂലല്ലോ ഉം ഉം ആ ആ അതല്ലേ ഇരുപത് ദിവസം കഴിയണംന്നോ അങ്ങനെ എന്തോ കണക്കില്ലേ ബുക്ക് യ്യാനൊക്കെ
ആ അത്ണ്ട് ഇ പിന്നെ അല്ല ഇപ്പം ഒരു കുറ്റിള്ളോൽക്ക് മേ പോയി കിട്ടും അപ്പന്നെ കൊണ്ടു പോയാൽ കി
ഏ അങ്ങനെണ്ട്
കൊണ്ട് പോയാൽ കിട്ടും
ഏ അങ്ങനെയുണ്ട് ഇല്ലേ അറിയില്ല ഉം ഉം ഉം ഗോഡൗൺ ഉണ്ടാവുലെ അയിന്റെ ഉം എന്ക്ക്ക്കറീല അങ്ങനെ ഉം ആ അങ്ങനെ ചെയ്യുന്നതാ
ആ
ഗ്യാസ് ഇല്ലാതെ പറ്റൂല്ല ചായൊക്കെ ഇണ്ടാക്കുമ്പളേ ഉം ഉം അതല്ല ഒരു പുകച്ചോയെയ്ക്കാരം ചായ
ആരേം വരാണെങ്കിലും ഒ ക്കെ വേണ്ടേ
അത്യാവശ്യണപ്പോ ഗ്യാസ് ഉം കരണ്ടടുപ്പുണ്ടോ
ആ കരണ്ടടുപ്പ്ണ്ട് ഉം
വേറെ ആരൊക്കെ ഇപ്പ ഇള്ള വീട്ടില്
വീട്ടില് മക്കളന്നെ ഉള്ളു
ഉം ഉം ഉം
ആഹ്
ഇനിപ്പൊ നാളെന്താ രാവിലെ എന്താ പരിപാടി
നാളെ രാവിലെ അരി ഇവിടെ ടൗണിലൊന്ന് പോവാണ്ട് അങ്ങാടിയില് സാധനം കുറച്ച് ബുക്കും ഇതൊക്കെ വാങ്ങാണ്ട് കുട്ടിയേക്ക് അപ്പം അപ്പൊന്ന് പോണം അങ്ങനത്തെ പരിപാടികൾ ചെറുദനായിട്ട് ഇങ്ങനെ ഉണ്ട്
ഉം ഉം കു ട്ട്യേളൊക്കെ സ്ക്കൂ എന്താ സ്കൂൾക്ക് പറഞ്ഞയച്ച്ട്ട് ലേ ആ ആ ആഹ് എല്ലാവരും പോയാല് പിന്നെ അമ്മക്ക് ഫ്രീ ആവോലോ ഉം പിന്നെമ്മള് ഫ്രീയാവും ഉം ഉം
നാളക്ക് പിന്നെ നാളെ ഇഞ്ഞിപ്പോ വെള്ളപ്പം ഇണ്ടാക്കണം അതിന് മാവര ക്കണം നിങ്ങൾ എങ്ങനെ വെള്ളപ്പണ്ടാക്ക ഓരോ ഉണ്ടാക്കേല്ല
ഊഉം വായിച്ചേ ഞാൻചെയ്ലൊള്ളൂ ചെൽപ്പം വാങ്ങിക്കലൊക്കെ ചെയ്യലൊള്ളൂ ചെൽപ്പം വെള്ളപ്പം അല്ലാണ്ട് ഉണ്ടാക്കല്ല ഉം അതെന്ത മാവര്ച്ച് കാണ്ട് ഉണ്ടാക്കലാ
ആഹ് മാവര്ച്ച് ഇണ്ടാക്കലാണ് ഇന്നിപ്പം വള്ളത്ത് ഇട്ട്ണ് അരക്കാണ്ട്
ഉം അ എങ്ങനെയാ ഉണ്ടാക്കല്
അത് അരി അയ്ന്റെപ്പൊ പിന്നേ അയ്ന്റെ പ്പൊന്നും വാണ്ട അരി വെള്ളത്ത് ഇടാ പിന്നെ അത് നമ്മള് ഊറ്റൻ പിന്നെ അരക്കാനാവുമ്പം
ഉം
അരക്കാൻ ആവുമ്പം പിന്നെ ഐക്ക് കൊർച്ച് ചോറും
ഉം
ഏ കൊർച്ചു മതി ചോറ്
ഉം ഉം ഉം
തേങ്ങിം
ഉം
തേങ്ങ വള്ളം ഉണ്ടെങ്കി വള്ളും കൂട്ടി നല്ലോ അരക്ക
ഉം ഉം
അരച്ചിട്ട് പിന്നെ എടുത്ത് വെക്കുക പിന്നെ ഏക്ക് കുറച്ച് മറ്റേ ഇതില്ലേ
എത് ആ ആ
അത്ട പിന്നെ കൊതി ആവി ല്ല മറ്റേ ഈസ്റ്റ് ഇല്ലേ ഈസ്റ്റിട്ട് രാവിലെ. ട്ടാ മതി രാ കിട്ടാല് അത് തളച്ച നന്നായിട്ട് ഇങ്ങടെ ചിന്തി പോകവും അപ്പൊ രാവിലെ ഇട്ടാല് ചിന്തൂലാ ഒരു ഒരു മണിക്കൂർ രണ്ട മണിക്കൂർ മണിക്കൂർ മുന്നിട്ട് നമ്മൾ ചൂടാനാകുമ്പോഴത്തന് ഏകദേശം അത് ത് വൈും പിന്നെ ഉപ്പും കുറച്ച് പൻസാരയും കൂടേ അയ്ക്ക് കൂട്ടുക. അപ്പൊ അല്ലടെ നല്ലോ ഇളക്കി കൊടുക്കുക.
ഉം ഇവിടെ ഈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കലില്ല എനിക്ക്
ആ ഈസ്റ്റ് ആ ഈസ്റ്റ് മറ്റതിലാണ് രാവിലെ ഇടല്ല ഞാൻ എല്ലാരും അ ന്തിക്കടല് പക്ഷെ ഞാൻ രാവിലെ ഇടല് അതോണ്ട് പച്ച് ഒന്നായിട പൊന്തി ചിന്തി പോകുവേ
ആ തൂ അ
ആ ആ അപ്പൊ ഞാൻ പിന്നെ രാവിലെ എടു ഇടാ രാവില ആകുമ്പോം നമ്മുക്ക്റിയാലോ നമ്മുക്ക് നോക്കിക്കാലോ നമ്മൾ ഒരു പണി എടുക്കുമ്പോക്കെ പിന്നെ വല മദ്രസ വിട്ട് വരുമ്പോഴത്തന് കടി ഇണ്ടാക്കിയാ മതിയല്ലോ
ആ കറി എന്താ
കറി അക്ക് എന്ത കട്ട്ല കറിയോ അങ്ങനെ എന്തെലും ഉണ്ടാക്കും
ഗ്രീൻ പീസ്ല്ലേ ആ പച്ചപ്പട്ടാണി കടല അത് നല്ല ടേസ്റ്റ് ഉണ്ടാവലേ അയക്ക്
ഇ ഗ്രീൻ പീസോ അല്ലെങ്കിൽ മറ്റേ മറ്റേ കടല ചോപ്പ് കടലല്ലേ ആ അത് വെക്കും ഏതെങ്കിലൊക്കെ വെക്കും ആ തേങ്ങരച്ച് അതെല്ലാ രസം ഐക്ക്
ഏഹ്
അത് രസംണ്ടാവല്ലോ ആഹ്
ഉം
നിങ്ങളെന്താണ്ടക്കല് രാവിലെക്കെ ചായക്
രാവിലെ ഇവിടെ കലക്കി ചൂടലുണ്ട് ദോഷന്നറയെ കാരംമ്മള് അരിമാവ് കൽക്കിപ്പൊടിച്ച് അരിമാവല്ല അരിപ്പൊടി ചൂടുവെള്ളത്തിലിതാക്കിങ്ങാണ്ട് അങ്ങനെകൊയ് ഞമ്മള് ഇതൊക്കിണ്ടാക്ക പത്തിരിയൊക്കെ കൊയ്ക്കൂലേ പത്തിരിക്കമ്മള് വാട്ടെണ് പഷെ അതേമാതിരി ചൂടുവെള്ളത്തില് അരിപ് പൊടി കൊ കൊയ്ച്ച്ങ്ങാണ്ട് പിന്നെ കലക്കിക്കാൺ അങ്ങനെ ദോഷാറങ്ങണനങ്ങ നു ണ്ടാക്കു ഇവിടെ
ആഹ്
അയ്നൈസ്സയിങ്ങണ്ട് അങ്ങന ഉണ്ടാക്കണ ഓര്ക്ക് അങ്ങനെ ഇഷ്ട്ടാണ് അയ്ന് ഇപ്പ കറി ഇല്ലെങ്കിലും അങ്ങനെ കറി വേണ്ടാന്നൊക്കെ പറയും ചെക്കനെ പിന്നേംകറീന്റെ ആവശ്യണ്ടാവലൊള്ളൂ അതഅങ്ങന കയ്പ്പും അലെ ഇൻക്ക് പുട്ട് ചപ്പാ ത്തി അങ്ങനൊക്കെ തന്നെ
ആ നിർബന്ധല്ലലെ തന്നെ വാണന്നൊന്നും
ആ ഇന്നഹ് മാണം നിർബന്തൊന്നുല്ല
ആ ഇബടൊര് ഇബടൊരീസം ഇന്ന്ണ്ടാക്കിയ നാളെണ്ടാക്കിയ ഇന്ന് എന്നെ ഇന്ന്ണ്ടാക്കിയാ നാളീം ഇണ്ടാക്കിയാല് ദേഷ്യം പുട്ച്ചും മാറി മാറി ഇൻ ണ്ടാക്കണം
ഉം അങ്ങനെ ഒന്ന് ഇല്ല ഇ രാവിലെ ശെര് ക്കും പർഞ്ഞ എല്ലം കൂടി ഒരു ബുദ്ധിമുട്ടാണി ഇസ് കുട്ടാൾ പോണ സമയാവുമ്പോത്തിന് എല്ലംങ്ങട്ട് റെഡിയാകണെങ്കിലേ
ആ ആ ഇപ്പം ഇൻക്കൊരാളെ പോവാള്ളൂ അപ്പൊ വല്ല്യ പ്രശ് സല്ലാ
ആ അല്ലേയ് സഹായത്തിന് ഒരോ ണ്ടാവില്ല ഇതാ ഓൽക്ക് ഇത് ത് ചായേം വെള്ളം കൊട്ക്കണങ്കി അയ്നും വാണ്ടെരും ഞമ്മൾ ഇത് അങ്ങോട്ടും വാണ്ടെരും ഇങ്ങട്ടും വാണം
ആ
ക്ക്ണതൊക്കെ ആവുമ്പളേ ഒന്നും നടക്കൂല ഉം ഇക്കുറി നേര്ത്തെ പോകും ചെയ്യും എട്ടെണിക്ക് പോവും വണ്ടി എത്തും ചെയ്യും
ആ എട്ട് ണിക്ക് പോവും
എട്ട് ണിക്ക് വണ്ടി വേരും അപ്പ എട്ടേ ഏഴെ അയ്മ്പീനോക്കെ ഇവട്ന്ന് അറങ്ങണം അയ്മ്പഹ് അയ്മ്പത്ത അഞ്ചൊക്കെ ആവുമ്പോത്തിന് അതാണ് ബുദ്ധിമുട്ട് വെൾച്ചം ഇങ്ങട്ട് താകുമ്പോത്തിന് അപ്പണ്ട് കയ്യൂലാ അയിക്കൂടെ ചായ കുട്ച്ചാൻ മടിയില്ല ആ ആളു ആ
ആ ആ അപ്പൊ അ അവക്ക് കൊ കൊട്ത്തയ്ച്ചൂടെ
അങ്ങത്തെ ഓള് അങ്ങനെ തിന്നൽ ഓൾക്ക് ഓള് പറിം തലേന്ന് എന്താ വണ്ടെ ഇപ്പ നന്ന് പർഞ്ഞ്ക്ക്ണേ കെഴങ്ങ് പൊരിച്ചതും ആണ് വാണ്ടത്
കെഴങ്ങ് പൊരിച്ചയ് മാത്രോ
ഉം അത് ആ പ പതിനൊന്ന് മണി പൈനോന്നര സമയത്ത് ഓൽക്ക് ആമ് സ്നെ ഇത് മിൽക്ക് ടൈം ഇണ്ടാവ് ലെ
ആ അപ്പൊ അയിന്റെ കൂടെന്നാ എന്തെലും ദോശ എന്തേം കൊട്ത്തൂടെ
തിന്നുലാ ഇഞ് സ് സോയിസ് വാണം ന്നൊ ഒക്കെ പറയ്ന്ന്ണ്ട്
ആഹ്
ആ ഒരു ഓല് പറയണത് ഇണ്ടാക്കി കൊടുത്തില്ലെങ്കിന തിന്നാതെ കൊണ്ടരും ചെയ്യൂ
ആ ഇവിടെണ്ട് അങ്ങനത്തെ പിന്നെ കുട്ടികക്ക് കൊടുത്തേക്കണത് ഇവരൊക്കെ അയിന്റെ കൂടെ എന്ത ചെയ്യ ദോശയെ വെള്ളപ്പ ഓരോന്നൊക്കെട്ട് കൊടുത്തയക്കും
ചില ദിവസം ഫ്രൂട്ട്സ് ആളിക്കാനം പറയും അപ്പൊ അത് കൊടുത്തയക്കും ഓക്കങ്ങനെ പറപ്പോ ഉം ആ എന്തെങ്കിലും പണ്ട മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനത്തത്തെക്കെകാര്യ ആവശ്യംണ്ടാവുക
ഏ
ഉം
എടുത്തന്നെയ സ്കൂൾ
ഇ അല്ല സ്കൂള് ഒരു പത്തി ഇരുപത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ്ണ്ട് ആ വണ്ടിയിലാണ് അ താഴത്തക്ക ഇറങ്ങണ വണ്ടി വടുത്തക്ക അങ്ങനത്തെ വുന്ന നമ്മുടെ എടുത്തക്ക് വരുന്നില്ല ആ എരത്തക്ക് വരുന്നില്ല ഗേറ്റിന്റെ അങ്ങോട്ട് വരുന്നില്ല
ആ
അതാ പറഞ്ഞതേ നീ ഇന്ന് രാവിലെ ഇങ്ങനെ അമ്മള് തിന്നാൻ കൊടുത്ത് എത്തനങ്കിലെ
ഏ
എട്ട് മണിയമ്പത്തിന് വണ്ടിന്റെ എര് ത്‌ക്ക് എത്തണ്ടേ എട്ട്ണിക്ക് വണ്ടി എടുക്കും
എട്ടണിക്ക് വണ്ടി എടുക്കും ആ ആ ആ ആ
പിറ്റിയേസം ഏഴെ അയിമ്പത്തഞ്ചിനും വരും
ആ എന്നാ നാൻ വിളിക്കാട്ടോ